ഹലോ കേക്ണില്ലേ? കേക്കാല്ലേ ആഹ് ഇണ്ട് ണ്ട് കേക്കാണ്ട്. എന്താ നല്ല വിശേഷം അങ്ങനെ പോണൂ അവിടെ എന്തൊക്കെണ്ട് വിശേഷം
ആഹ് എന്താണ് സുഖാണ് കുഴപ്പൊന്നുംല്ല ഭക്ഷണോകെ കഴിച്ചോ
ആഹ് ഭക്ഷനോക്കെയ്ക്കല് കഴിഞ്ഞു ഇപ്പൊ മഴയൊക്കെല്ല ഇപ്പൊ പനിയുടെ തിരക്കൊക്കെ ആരുന്നു പനി ആയിട്ടെ കുറച്ചു ദിവസം ആഹ്
ആരെനർജ് ഒരു എനർജി കമ്മി ഉള്ള പോലെ തോന്ന്ണ്ട് വോയ്സ്
ആഹ് കൊർച്ച്സായി പനി തൊടങ്ങീട്ട്
അഹ് ഇപ്പല്ലായിടത്തും പന്യൊക്കെല്ലേ ഈ മഴി തൊക്കായിട്ടേ
ആഹ് എല്ലടത്തൂണ്ട് പനി വന്നാലും പോരാ, ക്ഷീണോ ഒക്കെപ്പാടേണ് ആഹ് പോയി ആശുപത്രി പോയി
ആഹ് ഇപ്പൊ ഹോസ്പിറ്റൽല് പോയാലുപ്പോ അവടെ ചെന്നമ്മക്കദിക്കും വല്യസുഖം ഇങ്ങട്ട് കിട്ടും അതേപോലെ എല്ലാരുണ്ടാവല്ലോപ്പൊ ഭയങ്കര തെരക്കാണല്ലോ
ഉം രോഗങ്ങളൊക്കെ അധികല്ലേ ഇപ്പൊ എല്ലാര്ക്കും
അധികാണേ ഒക്കെ ഈ ഒരു കാലാവസ്ഥൻ്റേണേ
ഉം മഴങ്ങനെ മൂടി നിക്കല്ലേ. അതിന്റെ ഒരു ഇത് അതിന്റെ ഒരുതാണ്
ആ ആഹ് അവിടെങ്ങനെ ഇന്നെങ്ങനെ മഴക്കെണ്ടോ
ഇല്ല, ഇന്ന്പ്പ കൊർച്ചൊന്ന് കമ്മിയുണ്ട് മഴക്ക്, അവിടെയോ മഴ ണ്ടോ
ഇന്ന്ബടെ അതെ ഇന്ന് ചെറിയൊരു കമ്മിണ്ട്. ചെറിയൊരു വെയില് കാണാണ്ട്, അപ്പ- തുണികളൊക്കെ പൊർത്തിട്ട്ട്ട്ണ്ട്
ഇണ്ട്ല്ലേ, അവടെ ഏതാശുപത്രിയള്ളെ അടു അവട്ക്ക് പോക്ക് ആശ്പത്രീക്ക് പോക്കില്ലേ, ആ പനിയാന്ന് പറഞ്ഞിണ്ടായില്ലെ അന്ന്
ആഹ് ആഹ് അത് പോ ആ അത് പോയിരുന്നു, അതങ്ങനെ മാറി വടട്ത്തൊര് ഗവൺമെന്റ് ക്ലിനിക്ക്ണ്ടേ അതട്ത്താണ് അപ്പ ചെറുതൊക്കേണെങ്കി അവിട്ക്ക് പോവും. അവടെ പോയിട്ട് മാറിയിട്ടില്ലെങ്കിപ്പൊ പ്രൈവറ്റിക്ക് പോവും
അങ്ങനെയാണ്ല്ലേ ആ ഗവണ്മെന്റില് പോയിക്കഴിഞ്ഞാലും മാർണ് ണ്ട് പക്ഷെ ചെലപ്പം നല്ല കൂടിയരിതാവുമ്പളാണ് കൊറേ രണ്ട് പ്രാവശ്യം നടക്കണ്ടി വരും
ആഹ് ഇന്റെ കുട്ട്യാൾക്ക്ങ്ങനെ അലർജിന്റെ പ്രശ്നണ്ടേയ്.. ഈ കൊത്ക് കടിച്ചാലൊക്കെ അലർജിണ്ടേയ്..
ആഹ്
അപ്പന്നെ ഞാന് ഗവൺമെന്റിക്ക് പോയി, ആഹ് ഗവൺ ഗവൺമെന്റ്ത്ത അവട്ത്തെ ഡോക് ട്ർ പർഞ്ഞ് കൊതുകിന്റെ അലർജ്യാണ് അതാണ് പക്ഷെ ഒരു ചൊറി പോലെ കാണാ നമുക്ക് പേടിയാവ്യേ ഓ ഒരു കുരു പോലാവ്വ്വ, ന്നട്ടഹ്ങ്ങനെ ആഹ് ന്നട്ട് പിന്നെവരിത് മാന്തിട്ട് പൊട്ടിട്ട് മു
കുരു അല്ലേ
ആഹ് ന്നട്ടപിന്നഹ് പൊട്ടിട്ട് മുറിയാവാണേ വെര് - ആഹ് അപ്പത് കാലിന്റെ മുട്ടിന് താഴെള്ളൂട്ടങ്ങനെ
വേറെവിടി ഇല്ല
ഇല്ല അപ്പഞാനിങ്ങനെ ഡോക് റ്റെ കാൺച്ചപ്പോ ഇതാണ്, അപ്പ അവടെപ്പളും ഈ കുട്ട്യളൊറങ്ങുമ്പളും താവുമ്പളൊക്കേയ്
ആഹ് അവിടെ ഡ്രസ്സധികം വരില്ല്യല്ലോ കുട്ട്യോളുടെ അപ്പൊ കൊതുവിന് വേം വന്ന് കടിക്കാനൊക്കെ
കടിക്കു, അപ്പ ഞാനൊരുവ ട്ടങ്ങനെ കാണിച്ചു, പിന്നെ കൊറവില്ല. അപ്പ ഇങ്ങനെ പൊർത്ത്‌ വേറെ സ്കിന്നിന്റെ ഡോക്ടറെ കൊണ്ടോയി കാ കാണിച്ചു അപ്പാ ഡോ ട്റു തന്നെ പർഞ്ഞെ കൊതുകി കൊതുകിന്റെ അലർജ്ജ്യെന്നേണ് ന്നട്ട് ഈ ഗവണ്മെന്റ്ന്ന് കിട്ട്യ ഓൽമെന്റന്നെ ഔട്ന്നു എഴുതി തന്നതൊക്കെ
അതേ ഓൽമെന്റെന്നെഴ്‌തീ ലേ
ആഹ് യതിപ്പൊ ഈ മഴക്കായതോണ്ട് പ്പൊഈ കൊതുകു തും വെള്ള അവ ആഹ് വെള്ളൊ തൊക്കെ അവടെ വിടെക്കെങ്ങനെ കെട്ടിക്കിടക്കല്ലേ..
ആഹ് അതിന്റെക്കെയാവും നമ്മളിപ്പോ കുട്ട്യോളെ എപ്പഴും ശ്രദ്ധ വരുന്നില്ലല്ലോ
ഇല്ലല്ലോ മഴക്കാകുമ്പോത്തന്നെ രോഗങ്ങള് കൂടൂലേ അത്പ്പോ ചെറിയ മോള് ബാലവാടി പോണണ്ടേയ് ആ ചെറിയ മോള് ബാലവാടി പോണ് ണ്ടെയ് ഉം അപ്പൊ അവിടെക്കെ നല്ല കൊതുക് ണ്ടാ ഭാഗത്ത് കൂടെയ് ഒരു റബ്ബറൊക്കെ ണ്ട് ബാലവാടിന്റെടുത്തേയ്
ആഹ് റബർ ഇണ്ടെങ്ക്മു
ഇന്നപ്പൊത് വിചാരിച്ചിട്ട വരെ പറഞ്ഞയക്കാതിരിക്കാനും പറ്റില്ല ഇവിടെ വീ ട്ടിലിരുന്നാ വയങ്കര വാശിയും കരച്ചിലു ആവും
ആഹ് അത് ശെരിയാ വീട്ടില് വാശീന്നെ അവര്
ആ നല്ല ബാശിയാണ് വീട്ടില് പക്ഷെ ബാലവാടി പോയാ ഒരു കൊഴപ്പൊല്ല ഭയങ്കര ഇഷ്
ഒരു കുഴപ്പല്ല. പോവാന് ഇഷ്ട്ടാണല്ലേ
കാരണ വര്
ഉം
ഫോട്ടട്ക്കാൻനമ്മള് ച്ചിരി വിട്ട് നിക്കോലോ ആ പിന്നെ അവര് അതിന്റെതായ കാരണം ഭക്ഷണം കഴി ക്കലും ആ ഇഞ്ഞിപ്പം വയസായ സ്കൂളിലൊക്ക പറഞ്ഞക്കണ്ടെല്ലേ
ആഹ് വാശി കൂടുള്ളൂ വീട്ടിലിരുന്നാ ഒന്നാമത്. നമ്മടെപ്പ ങ്ങനെ പിന്നാലെ നടന്നിട്ട് വാശി പിടിക്കലെന്നെവും
അവള്ക്കെയ് നല്ല വാശിയാണ് അതൊന്നു ഞമ്മക്ക് സാധിച്ചു കൊടുക്ക ക്കാൻ പറ്റാത്ത വാശിയാണേയ് ചെലപ്പൊ ന്നെങ്ങിലൊക്കെ ഞമ്മളന്ന്മ്മച്ചിന്നെ കൊണ്ടോ ആഹ് അന്നെ കൊണ്ടോവാതെ പോയിലേ ന്നൊക്ക്‌ ക്കാലോയ്ച്ച്ട്ടാക്കരം ഇപ്പ കരയണെ എപ്പളോ മുമ്പ് കയിഞ്ഞു പോയ കാര്യലോയിചിട്ട്പ്പ കരയാ അതൊക്കെ എങ്ങനെ ഞമ്മള് നടത്താ
ആഹ് അഹ് ശരിയാണ്. അവര്ക്ക് പിടിച്ച വാശി നടക്കും വേണല്ലോ ഇപ്പൊ കാൽമ്മത്തെ ക്കുട്ട്രോക്കെ മാറീലെ
ആ ഇപ്പത് മാറി എന്നാലുപ്പ ങ്ങന പിന്നെയു ഒന്ന് മാറീന്നു പ്പ പിന്നീങ്ങനെ
അതിന്റെ പാട് മാറ അയിന്റെ പാട് മാറാൻ കൊറെ സമയ ടുക്കേണ്ടന്ന് തോന്നുണു
ആഹ് അതിന് നല്ലസ് സമയാ കറപ്പ് സമയാ ഞാനിണ്ട് വ വൾക്ക് ഇതേ പോലെ പ്രസവിച്ചെടക്ക്മ്പൊ ങ്ങനെ ണ്ടാവും ന്നട്ട് ഞാന് ഈ പച്ചമഞ്ഞളും ആര്യവേപു ണ്ടല്ലോ അതരച്ച് തേച്ചു കൊടുത്തിര്ന്ന് അ ആ എനിക്ക് എന്തായ നമ്മള എന്താപ ചിക്കബോക്സ് ണ്ടാവുലോ എനിക്കാണ് ചിക്കബോക്സ് വന്നപ്പളെ ഇന്നെ ക്ക്‌ കല്യാണ സമയത്ത് കല്യാണത്തിന് ആ ഒരു മാസം മുമ്പാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നതേയ്
ആഹ്
ഇന്ന്ട്ട്അവ് ആ പാട് പോവാന് ഈ പച്ചമഞ്ഞളും ആര്യ വേപ്പു ങ്ങനെ അരച്ചിടെന്നേർന്നു
അരച്ചിട്ടുലേ പക്ഷെ അത് ന്നാലും സമയെടുക്കും മാറാൻ സമയെടുക്കുംണ്ട്
ഇന്റെ ഫുള്ള് മുഖത്താ ണ്ടായിരുന്നെ നിക്കേയ് ചിക്കൻ ബോക്സേഉം ഉം ഉം ക അഉം കല്യാണ ടൈമു ആയ്ക്കാ
സമയ അല്ലേ കാലുമ്മേ എവിടെങ്കിലെയാണെങ്കി അത്രക്ക്‌ അറിയില്ല നമുക്കെ മുഖത്താകുമ്പോ നേരിട്ട് കാണ് ണത്
ആ ഇപ്പത്തെ കല്യാണൊക്ക ആകുമ്പൊ പിന്നെ കുഴപ്പല്ല കാരണം ഇപ്പത്തെ മൊഖത്തൊക്കെ നമ്മള് എന്തുണ്ടെങ്കിലും അറിയില്ലല്ലോ കാരണം ഫുൾ പുട്ടിയല്ലേ
ആഹ് അത് ശെരിയാണ് നമ്മള് മുഖത്ത് എന്തൊക്കെയടിക്കും
അന്നൊന്ന്വേ ഇന്റെ കല്യാണ സമയത്തൊന്നും ന്നും അങ്ങനെ ഈ മേക്കപ്പ് അതൊന്നും ഇല്ല നമ്മള് സ്വന്തമായിട്ട് ചെയ്യാ അല്ലേ വീട്ടുകാര് ആരേലും ച്ചിരിഅങ്ങനെ ആഹ് അങ്ങനെ ചെയ്യാ പക്ഷെ അന്ന് അമ്മ ഈ ലിഫ്റ്റിക്കുതൊക്കെ ഇടുമ്പോത്തന്നെ നമ്മുക്ക് ആ ഓ ഓവറാവോ ലിഫ്റ്റിക്കൊക്കെ ഇടുമ്പോ നമുക്ക് പേടി ആയിരുന്നു ഇങ്ങനെ ഓവറ് ആവുവോ ആള്കൾക്കെന്തെലും തോന്നുവോ ഞമ്മക്ക് അങ്ങനെക്കെയൊക്കെ ഒരു ചിന്തയാര്ന്ന്
ഇന്നിപ്പ അങ്ങനത്തൊന്നും ഇല്ല്യാ
ഏയ് ഇന്ന് എവിടെന്ന് ഏത് ഇന്ന് എത്ര പാവപ്പെ ട്ടവരാണെങ്കിലും മേക്കപ്പ് ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലാ കല്യാണങ്ങള് ഇണ്ടോ ഇപ്പോ
കല്യാണങ്ങളും ഏ പെറന്നാളുകൾക്കും ഒക്കെ ഇപ്പൊ ഒണ്ടല്ലോ ഫോട്ടോഗ്രാഫറ് നമുക്കത് അപൂർവം അപൂർവ്വായിട്ടാർന്നു കല്യാണങ്ങൾക്ക് മാത്രേ നമുക്ക്
എന്റെപ്പന്റെ ഇന്റെ രണ്ടായിരത്തി പതിനേഴിൽ ആയിരുന്ന് പക്ഷെ എന്റെ ബ്രദറിന് ഇഷ്ട ഇണ്ടായിരുന്നില്ല
ഹാ ആഹ് ഇഷ്ടണ്ടായിരുന്നില്ല അന്ന് ഇടാന്
ഇല്ല പക്ഷെ അന്ന് ഇതായില്ലാച്ചിട്ട് അങ്ങനെ വെഷ് മം ഒന്നും തോന്നിയില്ല പക്ഷെ ഇപ്പത്തെ കുട്ടികളോട് ഒക്കെ ഒണ്ടാ അങ്ങനെ പറയാൻ പറ്റുണൂ
അതില്ല മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ നമ്മുടെ ആൽബം പോലൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ ആൽബം തന്നെയില്ല്യാ ക്കെ ഓരോ ഇത് യന്ത്രങ്ങള് പറഞ്ഞ പോലെ അതിന്റെ ഉള്ളിലല്ലേ
ഉം ഓക്കെ അന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നമ്മള് ക്യാമറക്ക് നോക്കിട്ട് ഇപ്പൊക്കെ അങ്ങനെയാണ് ആ ഒക്കെ ഫോണായില്ലേ
ഫോണക്കെ ആയി എല്ലാരും ആൽബം ഒന്നുല്ല മറ്റേത് ആൽബം എന്ന് പറയുമ്പോ മ്മ ക്ക്‌ കൊറേ കാലം കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്ത് നോക്കുമ്പളേ അതെ അതെ പണ്ടത്തെ തന്നെ ഫോൺ പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കേടു വന്നാ കഴിഞ്ഞു
കഴിഞ്ഞു കല്യാണ ആൽ വാദ്യമിന്റെ വെഡിങ്ങിന്റെ കല്യാണത്തിന്റെ ഡ്രസ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പ കല്യാത്തിനായിട്ട് ഡ്രസ്സൊന്നുല്ലല്ലോ ഒക്കെ റെന്റിന് എട് ക്കലെല്ലാവരും
ഉം ഒക്കെ വാടകക്ക് ഇങ്ങനെ എടുത്തോണ്ടിരിക്കയ
കയ്യില് നല്ല പൈസ
ആ ഇണ്ടിണ്ട് പക്ഷെ ആ നേ ആ നേരം നമ്മുക്ക് കടേന്നൊന്ന് വേടിച്ച് കഴിഞ്ഞ ഇത്ര വരില്യ നമ്മള് തിരിച്ച് കൊടുക്കണ്ടേ വാടകക്ക് എടുത്ത് കഴിഞ്ഞാ സാധനം അവര് ഒരു ദിവസത്തെ പൈസ പറയും
നമ്മുക്കൊക്കെ ഒരു കല്യാണം ഡ്രസ്സ് അയിനൊരു വാല്യുണ്ടല്ലേ അമ്മുക്കത് ഇങ്ങനെ എന്ന് എടുത്തക്കാനും കാണാനൊക്കെ ഒരു രസം അല്ലേ
ആ അത് ശരിയാണ് സാരി അന്നത്തെക്കൊരു പട്ട് സാരി ഇണ്ടല്ലോ മ്പടെ സമയത്തെ കല്യാണത്തിന് കാവിലൊക്കെയാണ് ഇന്റെ പത്ത് വർഷം ആവാറായി
പത്ത് വർഷല്ലേ ആ ഇന്റെ പ്പട്ടും ഉം ഉം വർഷങ്ങൾ പോകാനൊന്നും ഒരു പണിയില്ലല്ലേ ഒക്കെന്നലെ പെട്ടന്ന് പോയ പോലെ ഇണ്ടല്ലോ
പെട്ടെന്ന് പോയി പോവും വർഷങ്ങളൊക്കെ എത്ര വേഗ പോണ്ന്ന്റിയില്ല മക്കൾ വൽതാ
അട്ത്തൊരു ജനറേഷനിൽ എങ്ങനെന്നാവോ ഉം മ ക്കളൊക്കെ ഉം ഉം എടക്ക് ഇങ്ങനെ വിചാരിക്കും ഈ കല്യാ ണം ഇതൊന്നും വേണ്ടില്ല പണ്ടത്തെ പഠിച്ചു നടക്കണ പ്രായം മതി അല്ലെ നമുക്ക് ആരിപ്പോ പ്രായം എപ്പളും നമ്മൾ ആഗ്രഹിക്കുല്ലോ.
ഇത്ര സമയത്ത് നമ്മളിരിക്ക ആ കല്യാണം കഴിഞ്ഞ മതിയാ കല്യാണം കഴിഞ്ഞാ മതി പഠിക്കേണ്ടാന്നാണ്ന്ന് നമ്മൾ വിചാരിച്ച.
ഞാനൊക്കെ അതിണ്ട കഥയ്ണ്ടായി കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചില്ല ഞാനൊന്നൊയ്
ആഹ് അതണ്ടായത് പക്ഷെ ഇപ്പൊ വിചാരിക്ക്നെ പ
ഉം ഇക്ക പർഞ്ഞു അന്ന് ഇന്നോടയ് എന്റെ കെട്ട്യോൻ ന്നോട് പർഞ്ഞു ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചോന്നൊക്കെ പർഞ്ഞൊയ് ഞാൻ പർഞ്ഞു അതൊന്നും വേണ്ടാന്നേയ്
വേണ്ടാ പർഞ്ഞു പക്ഷെ ഇപ്പ തോന്ന്ണ്ടയ് ഇക്ക്യ് തോന്ന്ണ്ട്. എനിക്കും ഇപ്പൊ തോന്ന്ണ്ട് നമ്മക്കൊരു വരുമാന മാർഗെയ് എന്തേലൊയ് നമ്മുക്കൊരു പത്ത് രൂപ നമുക്ക് ഇണ്ടെങ്കിലല്ലേ ആരോടും ചോദിക്കണ്ടല്ലോ നമുക്ക്. ഇപ്പൊ തോന്ന്ണ്ട് അയ്ന്റെ വെല തോന്ന്ണ്ട് വെല ഓൽ ഓരോരുത്തര് ഒപ്പണ്ട കൂ ഒപ്പംണ്ടാർന്ന കൂ ട്ടുകാർങ്ങനെ പോകുമ്പള് അവര് ഓരോ ജോലിക്ക്ങ്ങനെ പോകുമ്പോ നമുക്ക് തോന്ന്ണ്ട്
ഇന്റെ കുട്ച്ച് എന്റെ കൂടെ പഠ്ച്ചരു ഫ്രണ്ട് ഇപ്പൊ ക ഡോക്ടറായി. ഇന്റെ കൂടെ പഠ്ച്ചരു പ്പൊ ഡോ ഫ്രണ്ട് പ്പൊ ഡോക്ടറായിട്ട് എറങ്ങി. ഉം കാണങ്കി കൊർച്ച് സാമ്പത്തികം വാണം അത് വേറെ വിഷയം
ആ അതും വേണം നമ്മക്ക് പക്ഷെ പഠിപ്പിക്കാള്ള ഒരു കഴിവ് വീട്ടുകാർക്ക് ഉണ്ടാർന്നില്ല അന്ന്. നമുക്ക് നമ്മുടെ കുട്ടികളെങ്കിലും നേരെ പഠിപ്പിക്കാം വിചാരിക്ക. അമ്മക്ക് അത് പറ്റിയില
മഴ പെയ്യുന്ന ഞാ ഡ്രസ്സൊക്കെടുത്തച്ചിട്ട് വിളിക്കാട്ടോ?
ആഹ് ന്നാ ശരി ന്നാ ച്ചിട്ട് വിളിക്കോണ്ട് ശരിട്ടാ ഉം